ലോ
എടി നീ കളിയെല്ലാം കാണോ? ഹലോ
ഇല്ല എനിക്ക് വലിയ ഇല്ല
അത് എന്താ? ഇഷ്ടല്ല ഇഷ്ടല്ലാ.
എനിക്ക് ഇഷ്ടാമായിരുന്നു. ഇപ്പൊ ഞാൻ അതിനോടൊന്നും വലിയ ഇതില് പോന്നില്ല ഇപ്പം പിള്ളാരും ആ ഹസ്ബന്ഡും ഒക്കെ അതിന്റെ പുറകെ നടക്കണ്പണ്ടൊക്കെ കാണുവായിരുന്നു പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാല് എന്തുവാന്ന്പോലും ഉള്ളതിനെ കുറിച്ച്അറിയില്ല. ഇവർക്ക് എത്ര കളിയുണ്ടെന്ന് പോലും അറി അറിയത്തില്ല ആരൊക്കെ തമ്മിലാ കളിക്കുന്നേന്നുപോലും അറിയത്തില്ല.
കളിക്കുന്ന ആളെങ്ക് അറിയോ? കളിക്കുന്ന ആളെയെങ്ക് അറിയോന്ന്?
ആ മെസ്സി, റൊണാൾഡോ, നെയ്മർ, അങ്ങനെ കുറച്ചു പേരെയൊ നിക്കറിയാം. അല്ലാതെ ഒരു മനഷ്യനെ അറിയത്തില്ല അതൊന്നു അവര് ഒന്നു എനിക്ക് ക്ക് പിന്നെ മുഖം കണ്ടാൽ പോലും അറിയത്തില്ല വൃത്തിയായിട്ട്.
ആ നീ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കോ?
ഏ?
ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കോന്ന്
ആ ഞാൻ പിള്ളാരെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും.
തട്ടിക്കൂട്ട്
എസ്സ്. അവരെ ഇങ്ങനെ പറ്റിച്ചൊക്കെ വിടും മോന് മോ
വര്‌വാടി
നാളെ ഇനി രാവിലെ ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കി കേട്ടോ. മറ്റേ റവയപ്പം.
എന്തോറെഡി ആയോ?
ആ കൊള്ളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റു ആയിരുന്നു.
അല്ല ആ സോഫ്റ്റിന് ആ ചൂടോടെ തന്നെ കഴിക്കണം. പിന്നെ അവിടെ വെച്ചേക്കലില്ല.
ആ അതാ ഇല്ല ഞാൻ അപ്പതന്നെ വെച്ച് കഴി ഴിക്കുവായിരുന്നു. ഞാൻ ചുട്ട് അമ്മക്ക് കൊടുത്ത് മോന് കൊടുത്ത് അവര് കഴി ച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ചുട്ട്കഴിച്ചു. ആ ഇഷ്ടായി ഇഷ്ടായി മോന് പക്ഷെ കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പഞ്ച
ആ കാ പഞ്ചസാര ഇട്ടാലും മതി തേങ്ങാപ്പാലും നല്ല രസാ.
ആഹ് ഞാൻ പിന്നെ പറഞ്ഞില്ലേ മറ്റേ മുളക് കറിയും കൂട്ടി കഴിച്ച് അമ്മ മോള് ഇല്ലായിരുന്നു.
ആ ഓളെ ഓളെയാണ് ഓളെയാണ് പിടിക്കേണ്ടത് ഓളാണ് പറയേണ്ടത്.
പറയേണ്ടത് ആണ് സത്യവാ. അത് കഴിക്കുന്നില്ല ഇന്ന് ദേ ഇപ്പ അവിടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്റെ ചേച്ചിടെ ഭർ ഭർത്താവിനെ വിളിച്ചു വരുത്തി ആളുമായിട്ട് കടയില് പോയി കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചൊണ്ട് വന്ന് അതൊക്കെ അവിടെരുന്ന് കഴിച്ച്. ഇപ്പൊ രാത്രിയിലിനി ചോറ് വേണ്ട ബിസ്കറ്റ് വല്ലോം മതിയെന്ന്. അച്ഛനല്ല കണ്ണിങ്ങനെ ഇത് ചെയ്ത് കിടക്കുന്നത് കാരണം? പുറത്തോട്ട് പോവാാൻ പറ്റത്തില്ല, അപ്പൊ ഇനി ബിസ്കറ്റ് മേടിക്കണമെങ്കിലും ചേട്ടൻ അവിടന്ന് ഇങ്ങ് വരണം അവരും കൊറച്ച
ഇപ്പൊ കൊണ്ടാക്കിയതി ഇപ്പ ബുദ്ധിമുട്ടായല്ലോ?
ആഹ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുല്ല അവർക്കല്ലേ പണി
അവർക്കന്നെ ബുദ്ധിമുട്ടാക്കിയല്ലോന് അച്ഛനെ എണീപ്പോ എണീയിപ്പിക്കോന്നാക്ക് പേടി.
അതാ ഇനിയിപ്പ രാത്രി എന്താവുംന്ന് അറിയത്തില്ല, ഉം കരച്ചിലും വിളിയും ആയാൽ ഞാൻ ഇവിടെന്ന് പോണം അപ്പൊ ഇവിടെ അച്ഛന്റെ ഒരു കൊച്ചച്ചന്റെ മോനുണ്ട് അപ്പൊ ഞാൻ ഇനി അങ്ങനെ വിളിയോ പടയെല്ലാം വെക്കുന്നെങ്കില് അ അവനെ വിളിച്ചൊണ്ട് പോകാ ഒന്നും പറഞ്ഞു നിൽക്കുന്നു പക്ഷെ എന്റെ അടുത്ത് ത്ത് പറഞ്ഞു നാളെ പത്ത് മണിയാാവുമ്പോ വന്നാ മതിയന്ന്
ആഹ പത്ത് മണിക്ക് കൂട്ടാനായിക്കും അല്ല അവക്ക് നാ അവക്ക് നാള ഇതില്ലാ
ട്യൂഷൻ ഇല്ല ട്യൂഷൻ പോകുന്നില്ല
ആഹ അതരോ ആരോ ഒരാള് ടൃൂഷന്റെ കാര്യ
ആഹ് മോൻ ട്യൂഷന് പോകുന്നുണ്ട് മോ ഇന്ന് ട്യൂഷന് പോകാതെയാണ് ഞങ്ങൾ പോയത് ഇനിപ്പ നാളെ അവൻ ട്യൂഷന് വിടണം.
ആഹ
എൻ അവളാകെ പോയി നിൽക്കുന്ന വല്യേച്ചന്റെ വീട്ടിലാ
ആ ആ അല്ലാത്തും പോയിക്കോട്ടെ എപ്പോഴും വല്യേച്ഛന്റെ കു നിക്കാൻ കഴയില്ല എന്തെങ്കും ആവശ്യം വരാ നിങ്ങക്ക് നീ എന്തെങ്കും യിലട്ട അല്ല ഇനിയിപ്പം നീ മറ്റടത്തേക്ക് നോക്കുന്നുണ്ടല്ലോ
ആ പഠിക്കാനും ഒക്കെ പോണമല്ലോ അപ്പൊ പിന്നെ എന്ത
ആഹ അപ്പ അവര് നിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിത്തിക്കാലോ വീട്ടില് ഇനിയിപ്പോ ഏ ഗൾഫിലേക്കാ പോകേണ്ട വന്നാലും, ആദ്യംന്നെ കൊണ്ടാൻ കഴില്ലല്ലോ
അത് ഇല്ല ഇല്ല പറ്റൂല്ല എനിക്ക് അതാണ് ഞാൻ ഈ പഠിത്തത്തിൽ നിന്ന് മാറി ഇവിടത്തെ ജോലി കിട്ടി കിട്ടാൻ വേണ്ടി പി എസ് സിയും കൊണ്ട് നടന്നു അതായിരുന്നു എന്റെ മെയിൻ കാര്യം അല്ലെങ്കിൽ എന്നെ ഞാാനിത് പഠിക്കാനായിട്ട് പോയേനെ ഞാൻ വിചാരിച്ച് നാട്ടിൽ തന്നെ നിക്കാൻ പറ്റിയെങ്കിൽ പിള്ളേരുടെ കൂടെ എന്ന നിക്ക
ആഹ് അവിടെപ്പ മറ്റ അവിടെ പഠിക്കലൊരു. കൊർച്ച് താണ്. ഗൾഫില്. അധികം കൊറേ കരയുന്ന ആളുണ്ട്, അവരൊന്നും അവിടെ പോവില്ല, മറ്റേ ഓൺലൈനായിട്ട്. പഠിക്ക. മറ്റേത് താങ്ങൂലല്ലോ. ഒ എല്ലാർക്കും നല്ല ജോലി ഇല്ലാ കാണെങ്കിൽ ഓക്കെ, എല്ലാത്തക്ക് താങ്ങൂലല്ലോ.
ഉം..
നാളെന്താ രാവിലെ ണ്ടാക്ക്വ?
നാളെ ഇനി ചപ്പാത്തി വല്ലും ചെയ്യാന്ന
ഓ ചപ്പാത്തിമടുത്ത ഉള്ളൂ, ചപ്പാത്തി ഉമ്മാനി.
ഇല്ല, നമ്മളിവിടങ്ങനെ എപ്പഴും ഉണ്ടാക്കത്തില്ല.
അല്ല ഞാൻ ഇന്റെടക്കെ ആക്കിട്ട് രാവിലെ ആക്കിയാത... ത്രിം നന്നായി ഇതും തീർന്നിലൻ്റ്. ചപ്പാത്തിയൊന്നും ആവില്ലല്ലോ? പിറ്റേന്നു . റ്റത് തീർന്ന് അതാക്കുമ്പോ, ആക്കുമ്പൊ നല്ലോണാക്കി എന്ന് വച്ചാ ചെൽപ്പോ ഞാൻ കൊർച്ചാ ക്കിയാ ക്ക് തേയൂല. ഏഹ് ന്നാട്ടിന്ന് കൊർച്ചധികായി പോയി പിന്നത്. ഉരുട്ടി പോ ഇതാക്കി പോയില്ലേ, കൊയച്ച് കഴിഞ്ഞ പിന്നെ ഫ്രിഡ്ജിൽ വച്ചാൽ നാളീം പണിയാവല്ലേ വെച്ചിട്ട്. പിന്നെ അന്ന് എണ്ണുണ്ടായില്ല, ഇതിനും ഇപ്പോഴും.. ആ കുറച്ച് വെച്ച്. ന്നാള്പൂരി ചുടണെങ്കി വെളിച്ചെണ്ണെ ചുട്ടാല് പൂരി മൊതലാവൂല.
ആ, അങ്ങനെ.
എന്നിട്ട് ഞാനന്നൊക്കല്ല ചൂട്ട. അത് തീർന്നീനി എന്നാലും. ഞാൻ തിന്നില്ല. ഞാനൊരുക്കെ രണ്ടൂട്ടേ ഇട്ടട്ടാ ആദ്യത്തത്‌ തിന്ന്. പിന്നെ ഞാന് ഒന്ന തേ തിന്നൊള്ളൂ. എനക്ക് അങ്ങനെ ഇഷ്ടല്ല. വാജിക്കറിയണ്ട എന്ന്. ഇവർക്കല്ല താ ഭർത്താവിന് ഭയങ്കര ഇഷ്ടാ വാജിക്കറി. എനക്ക് അത്ര ഇഷ്ടോന്നുല്ല. ക് പൂരിക്ക് കോഴിക്കറിയാ ഏറ്റോം ഇഷ്ടം.
ആ.. നമുക്കതൊന്നു ഇല്ലെന്നും പറ്റത്തില്ല.
ആഹ, അതിൻക്കത്ര ഇതില്ല. പച്ചക്കറി ഇതല്ലാം. ഈ.. പരിപ്പ്. പരിപ്പും വയറും അവയും ബീസും കടലിം അതെല്ലാം പറ്റും.
ആ ആ.
നാളെന്താ ആക്കേണ്ടത്‌ അതില്. കടലപ്പുഴുക്കാറ്റാ. ലോ.
അതെന്തോ കടലപ്പുഴുക്ക്?
ആഹ് വൈകുന്നേരം അമ്മ ചായക്ക് ആക്കല്ലേ കടല ഇതാക്കീട്ട് കടല പുഴുങ്ങിയിട്ട് തില് തേങ്ങചതച്ചിട്ടിട്ടെല്ലാം തിന്നുല്ലേ ടീ?
ആഹ, ആഹ് മറ്റേ പയറ്. അതാണോ ഉദ്ദേശിച്ചെ? ചെറിയ. പയറോ 'വലിയ പയറ്' അങ്ങനെയുള്ളതാണോ?
എടി കടല എടി കടല. നമ്മളെ പുട്ടും കടലിത്തെ കടല.
നാതെന്തുവാ? ഞങ്ങള് കടല. ആ ആ. വ ഉണ്ടക്കടല നമ്മള് കറി വെക്കുന്ന അപ്പത്തിനൊക്കെ കറി വെയ്ക്കുന്ന.
അത് ഇങ്ങനെ വൈകുന്നേരങ്ങളെ ചായക്കടിക്കായിട്ടൊന്നും തിന്നല്ലങ്ങ
ഇല്ലാ. ഞങ്ങള് തിന്നുല്ല. ഞങ്ങള് തിന്നുന്നതാണ് മ. ഈ ചെറിയ ചെറിയ പയറ്ണ്ടല്ലോ. വല്ല്യ പൻ പയറ് ചെറിയ പയറ്.
ആഹ്.. ന്നുംഅതൊന്നും പുഴുക്കായിട്ടൊന്നും ഒന്നു അന്നൊന്നു നഷ്ടല്ല.
ആ അതാണ് നമ്മളിവിടെ ചെയ്യുന്ന. അത്. വൈകുന്നേരങ്ങളില് അത് പുഴുങ്ങിയിട്ട് അതിന്റെറകത്ത് തേങ്ങയി. ട്ട് പഞ്ചസാരയിട്ട് കഴിക്കും.
ഇഷ്ടല്ലാനക്കാ. സുഗ്‌ന ആക്കുന്ന മോടല. ത് ഇഷ്ടല്ല.
ആഹ, അത്‌ തന്നെ. അതാ ഈ ഇവിടെ നമ്മളിവിടെ അങ്ങനാ.
നമ്മ ഈ കടലില്ലേ? ഈ കടല ഉള്ളി ത. ക്കാളി. പിന്നേ കൊറച്ച് ഉപ്പ്', മഞ്ഞപ്പൊടി. പിന്നെ അത് ഇട്ടിട്ട് ഒന്ന് അത് അഞ്ചാറട്ടം ഒക്കെ കടല കറിം വെക്കൂലേ നോ?
ആഹ
അപ്പൊ വേവിക്കുന്നോലെ വേവിക്കും അ. തേഷ വെളിച്ചെണ്ണ ഒരു പാത്രത്തില് വെളിച്ചെണ്ണാഴിച്ച് കടുകൊട്ടിച്ചിട്ട്. അയിലേക്ക് കൊറച്ച് ചിക്കൻ മസാലിം ഏ പിന്നേ.. കറിവേപ്പിലയും. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും. ന്തി കടല തട്ടും. എന്നിട്ട് എന്നാക്കും തേങ്ങ. ചെരച്ചിട്ട് എ ഉ ഉപ്പൊ ഓൾറെഡി ഇട്ടിട്ടില്ലങ്കിൽ ഇടണം എ ചെർച്ചിട്ട് ഇതാക്കും. ഒരു അത്ങ്ങനെയിരുന്ന് നല്ല രസാ.
ആ... ആ ഞാൻ ചെയ്ത് നോക്ക. ഇനിയിപ്പ വെറൈറ്റി ഡിഷ് ഒക്കെയാ ഞാൻ ചെയ്യാൻ പോന്നത്.
അല്ല. അതൊന്നു അല്ല. കുട്ടിയ ള്ക്കെല്ലാം കടല നല്ലത.
ആഹ
അല്ല അങ്ങനെ ആ ക ഇന്ന് ആക്കണ്ടന്ന് വച്ചിട്ട് നാളെന്താ കറി വെക്കണ്ടല്ലങ്ങനെ ചിന്തിക്കുന്നത് ഞാന ഇങ്ങനെരിക്കും അതെല്ല. ചിന്തിത്ത.
ആ അത് തന്നെ. എനിക്ക് എനിക്കും അങ്ങനെ രാവിലത്തേക്ക് അപ്പൊ ഞാനിപ്പ അത് കാരണം ഞാൻ.
ഞാന് ഇങ്ങനെ ബിരിയാണി നോക്ക്ണ് ഞങ്ങക്ക് ഇങ്ങനെ ബിരിയാണി അങ്ങനെ വന്നച്ചാലാ ബിരിയാണി വെച്ച് അന്നത്തോടെ തീരും ചിക്കൻ കറിയാഴ്ച്ചാൽ നാളത്തേക്ക് കൂടി ഉണ്ടാവും ബിരിയാണി ഒന്നും തീർന്നേ
ഉം
ഉം ചിലപ്പോ പറഞ്ഞാല് അത് ചെറുങ്ങനെ മുറിച്ചിട്ടിറ്റോ അങ്ങനെ കൊടുക്കാന് ബാപ്പാറഞ്ഞ് അതെന്തിനാ എടുത്ത് വെച്ച്? ഞാൻ പറഞ്ഞ് ഇപ്പ അടുത്തൊന്നും വാങ്ങൂല്ല അത് വാങ്ങിഴിഞ്ഞ്ട്ടാ കുറച്ചൂസം കഴിഞ്ഞട്ട് വടേ വാങ്ങും അപ്പ എന്തെങ്കിലും കറി വെച്ചാ അതിനെ ടെച്ചിൻസ് ആക്കിയാല്
ആഹ്.
പാ
പോവുന്നില്ല
ആഹ് ചെമ്മീനോക്ക്ന്നെ വാങ്ങണംന്ന്ണ്ട്. ഇതാണെങ്ക് ഞങ്ങക്ക് വയ്യ പറഞ്ഞിട്ട് വാങ്ങുന്നത്. ഞാൻ പറഞ്ഞ് ഞാ ഞാൻ ഞാൻ വാങ്ങു എന്തായാലുന്ന് പറഞ്ഞു
ഉം ഹെ ഹെ.
അനക്ക് കൊ പൈസ കിട്ടും കൊറച്ച് കുറച്ച്ട്ടെ അല്ലടി ഇവിടെ ഇണ്ട് ഏഹ് ഇപ്പോ ചെമ്മീന്റെ സ് ഇതാടി സമയാടി.
നമ്മടെ ഇവിടെ ഇപ്പ കൊറവാ മ മറ്റത് വീട്ടിൽ ഈയൊരു ഈ ഒരു സമയത്തൊക്കെ കഴിഞ്ഞ പ്രവിശ്യം ഒക്കെ നമുക്ക് കിട്ടുവാ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻന്റെ കൂട്ട് വീട്ടുകാരൊക്കണം ബോട്ടൊക്കെ ഉള്ളവരുണ്ട്.
അല്ല ഇത് ചെമ്മീൻ കടൽന്ന് പിടിക്കണ വളർത്ത്ന്ന്ണ്ടല്ലോ ഇപ്പോ എല്ലടത്തും. ആഹ് പൊഴടെ അവിടെ അങ്ങനെ ആഹ് ഇവിടെ പൊഴയൊന്നും ഇല്ല. ഇവിടമ്മക്ക് പൊഴേമില്ല കടലും അങ്ങ്ള്ള ഇവിടെ അടുത്തൊന്നും ഇല്ല. നാട്ടിലാണങ്ക് ഓക്കെ. ഇവിടൊന്നും ഇല്ല പൊഴയൊന്നും.
ആഹ് നമുക്കിവിടെ കടലല്ലേ കൂടുതല് കായലും ഒണ്ട്.
ആഹ് നീ ഞണ്ടൊന്നും കയിക്കൂല?
കഴിക്കും കഴിക്കും എനിക്ക് ഇഷ്ടവാ.
ഉം ഞാൻ ആ പുഴുങ്ങീട്ട് അനക്ക് ഞാൻ പുഴുങ്ങീട്ട് ആയിനേ വൃത്തിയാക്കും. അനക്ക് പുഴുങ്ങാതെ വൃത്തിയാക്ക ക്കൊന്നുഷ്ടല്ല.
ഇപ്പോ ഞണ്ടൊക്കെ പുഴുങ്ങി വെക്കാം.
ആഹ് അനക്ക് ആഹ് മുട്ടനെ പുഴുങ്ങീട്ട് ആഹ് അതിലെല്ലാം മുട്ടനെല്ലാം തോണ്ടിതിന്നോ പുഴുങ്ങി കഴിഞ്ഞാല് അത് ചേർ പ്പത്തില് ശീലായൊണ്ട് പിന്നെ കക്ക് ക്ക കല്ലുമ്മക്കായ അതെല്ലാം നമുക്ക് ഇഷ്ടം കണക്ക് കിട്ടും ചെറിയ
ആണല്ലേ? ആഹ്.
നൂറ് രൂപക്ക് കിലോനെല്ലാം കാ കല്ലുമ്മക്കായ കിട്ടും.
ആണോ ആഹ് ആഹ് കല്ലമ്മക്കെ ഞാനങ്ങനെ ആഹ് അത് ഞാൻങ്ങനെ ഒത്തിരി കഴിച്ചിട്ടില്ലായിരുന്നു അത് നീ ഉദ്ദേശിക്കുന്നത് നീണ്ടതാണോ പീലീ കക്കേന്ന് പറയുന്ന പോലെ. ആഹ് അത് ഈ പ്രാവിശ്യോ സ്ബൻഡ് വന്നപ്പോ കൊണ്ടുവന്നു. പക്ഷേ മറ്റേ ചെറിയ കക്ക കഴിക്കുന്ന പോലുള്ള ടേസ്റ്റ് അല്ല അതിന്.
അതാ എനക്കും വലുതാ ഇഷ്ടം. കക്കന്നെ രണ്ട് എടി ഞാൻ വിളിക്കാട്ടോ
ആഹ് ആഹ് ശരി ശരി